ഹലോ കേക്കാവോ കേക്കാവോ ഉം സുഖായിട്ടിരിക്കുന്നോ?
സുഖായിട്ടിരിക്കുന്നു.
ഉം കഴിക്കു ഒക്കെ കഴി, കഴിപ്പ് കഴിഞ്ഞോ?
ആ കഴിഞ്ഞ് കഴിഞ്ഞ്.
ഉം ഉം ഉം ആ ആ ഒക്കെ കഴിച്ച്.
ആ അ ഇവിടങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ട് ഒന്നുവില്ല. യിരുന്നു മീനുണ്ടായിരുന്നു.
ആ ആ ആ
പിന്നെ കോവയ്ക്ക് ക്കാമെഴുക്കുവരട്ടി, തോരൻ ആ സാമ്പാർ.
ആ ആ ആ ഇവടെ ഈ വെണ്ടയ്ക്കാ മാത്രേ വെച്ചൊള്ളേ.
ആ ആ
ഉം ആ കറി ആയിട്ടു ഇവിടൊക്കെ തീയലായിട്ടാ വെയ്
അ ആ.
ഉം
മീനൊന്നും കിട്ടുന്നില്ലിപ്പൊ.
ആ ഇവിടെ മീനിനൊക്കെ കുറച്ച് വെലയാണേ ഇവിടെയോട്ടെ. ആ ഞങ്ങളിപ്പ തമിഴ്നാടാ അപ്പം ആ ആ. നമ്മുടെ അവിടുത്തെയൊക്കെ അയിനേക്കളൊക്കെ നല്ല വെലയാണെ ഇങ്ങോട്ടെ. അവിടെ എരട്ടിയായി ഇവിടതിന്റെരട്ടി
ആ ആ ആ ആ. ആ ഒന്നാത് മീൻ കിട്ടാത്ത സമയം കൂടിയല്ലേല്ലേ? അതോ പൊതുവേ അവിടെ മീനിന്റെ വെല കൂടുതലാണോ അതോ?
ആ പൊതുവെ ഇവിടെ വെ വെലക്കൂടുതലാ.
ആ ആ ആ നമ്മുടെ ഇവിടെ ഉള്ള മീനൊക്കെ കിട്ടുവോ അതോ?
ആ ഇവിടെ ചൂരയൊക്കെ കിട്ടും പക്ഷെ എന്നാലും എന്നാന്നറിയോ നമ്മുടെ വിടുത്തെ പോലെ ഫ്രഷ് കി
ആഹ് ആഹ്
ഒരു ഞങ്ങള ഈടക്ക് ഒന്ന് പോയി മേടിച്ചായിുന്നേ കണ്ടപ്പം നല്ല ഫ്രഷ് ആയിട്ട് ക്കെ തോന്നീട്ടാണ് ഞൾ പോയി മേടിച്ചത് മേടിച്ച കയിഞ് വീട്ടിൽ വന്ന ക്ലീൻ ചെയ്തത്തപ്പോ ആഹ് അത്രക്ക റിഫ്രഷല്ല എന്നാലും ഒക്കെ കൊഴപ്പില്ല അല്ലാതെ കടകളിൽ എന്തോ
അല്ല അന്നേരം പിന്നെ കറിയ ഒന്നും ഇല്ലാത്തോണ്ട് പാടമായിരിക്കുംല്ലേ
ഉം ആതെറിയ കറി ആഹ് അപ്പൊ ഞങ്ങള് ഉണക്കമീ പോകുമ്പോ മേിച്ചുകണ്ടരും
ആഹ് ആഹ് ആഹ്
മീനും ഭയങ്കര വിലയാ
ആഹ് അങ്ങോട്ടൊന്നും എനിക്ക് പോകുന്ന മീനും അതിൽ നിന്നും എല്ലാം പച്ചക്കറികളാ തോന്നുന്നു
ആഹ് എവിടെ എല്ലാം പച്ചക്കറികളാണ് പിന്നെ മീ തിനാണെങ്കിലും ചിക്കനൊക്കെ ആണേലും വില കുറവാ
ആഹാ ആഹ് ചിക്കൻ ആഹ് ഭാഗത്തോടെ വില കുറവാന്ന് കേട്ട
ഉം ഉം ബാക്കി എല്ലാത്തിനും വില കൊട അത ഞങ്ങളിപ്പോ ചേടക്കിട്ട ട്രാൻസ്ഫർ ഇങ്ങോട്ട് കിട്ടിയപ്പോൾ ഞങ്ങളിങ്‌ പോന്നതാണെ
ആഹ ആഹഹാാ അപ്പ ഫാഷ ഒക്കെ പഠിച്ചോ മക്കളും
മൂന്നര വസ്സണ്ടാവു അത്യാവശം പറഞ്ഞാലൊക്കെ മനസ്സിലാകും പ്ലേ സ്കൂളിൽ പോന്നുണ്ടേ ഇവിടെ വീടിനടുത്ത് ആ
ആ അപ്പം പിന്നെ ഭാഷ കൊച്ചു കുഞ്ഞുങ്ങളാാവുമ്പോം പെട്ടെന്ന് പാഷ പടിക്കും നമ്മള് വല്യവരെ കാട്ടില പോ
ആ പ്ലേ സ്കൂളിൽ പോന്നോണ്ടേ അവിടെ പിള്ളേര് സംസാരി ണ്ട് അവക്ക് പെട്ടന്നൊക്കെ മനസ്സി
ആ അതെ അല്ലേലും കുഞ്ഞുങ്ങള് പെട്ടെനെ നമ്മളിപ്പം കാർട്ടൂൺ വെച്ചന്ന് കൊടുക്കുണെ പോല അവര് ഹിന്ദിയൊക്ക ആണങ്കിലുംപെട്ടെന്നല്ലെ ക്ലാസ് ചെയ്യുന്ന നമ്മളെക്കാട്ടില് സ്പീഡല്ലേ
പെട്ടെന്ന അ ഇപ്പം മലയാളം അങ്ങനെ സംസാരിക്ക ഇല്ല തമിഴാ വീട്ടി പോകുമ്പോഴാണെങ്കും അമ്മ ചോദിക്കും ആ തമിഴ് തമിഴ് മാത്രം പറഞ്ഞാൽ മതിയോ മലയാളമൊക്കെ പഠിക്കും
ആ ആ കൂടുതല അവരവരുയിട്ടല്ലേ കൂടുതൽ ക്കു സ്കൂളിലൊക്കെ പോവാൻ തുടങ്ങുമ്പ ഇനിയിപ്പം തമിഴ് തന്നെ പറയത്തുള്ളൂ
ഉ എന്നാലെ കുഴപ്പില്ലാ പച്ചക്കറി യൊക്കെ ആണെങ്കിലും മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നല്ല വില കുറവാണ്
ആഹഹാ ആ ആ നമ്മുടെ ഈ ഭാഗത്തോട്ടന്ന അതിനൊക്കെ വില കൂടുതല് പച്ചക്കറിയും എ
ആഹ് ഇവിടത്തെ വില കേറിട്ട് നമ്മുടെ ആള ഒന്ന് വില ചോദിക്കുമ്പോ ഇത്രയും കൂടുതലാണോ എന്നൊക്കെ ചിന്തിച്ചള്ള ഇവര് ഡയറക്ട് തായിട്ട് അപ്പൊ കൃഷി ചെയ്യുന്നവരുടെ അടുത്തുന്നവീഴിച്ചുകൊണ്ട വരിവാണല്ലോ അപ്പൊ അത്രയ്‌ക്കേ വില വരുവൊള്ളൂ അവിടെഅങ്ങനെയല്ലല്ലോ കടയിൽ അടെവിടെ വിലയ എടുത്തിട്ടില്ല തരുവ
അവിടെ മാങ്ങായും പേരക്കായും അതുപോലെ സീസണ ഒക്കെ ആവുമ്പോ നല്ല ഇതാരിക്കുലോ റേറ്റ് കുറവാരിക്കുല്ലോ അവിടെയൊക്കെ
ആഹ് റേറ്റ് ആഹ്‌ അത്യാ
ഞാൻ കൊറച്ചു നാൾ അവിടെ ഹോസ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തോണ്ടിരുന്നു പോണ്ടിച്ചേരി
ആഹ് ആഹ് ആഹ് ആഹ് ഹാ ആഹ് ആഹാ എങ്ങനെ ഒണ്ടാരുന്നു അവിടെക്കെ
അവിടെ നല്ല കാലാവസ്ഥയാലും കാണാനും എല്ലാം നല്ല ഇതല്ലേ ഞങ്ങളാ പോണ്ടിച്ചേരി ആ ഫാഗ ഒക്കെ നമുക്ക് കാണാനൊക്കെ ആണേലും എല്ല ബീച്ചും ഉം അങ്ങനെ നല്ല ഇതാരുന്നു ഞാൻ കൊറച്ചു നാൾ ഒണ്ടായിരുന്നു അവിടെ
ഉം ഉം ഉം പിന്നെ പോ പോയത്
ആ പിന്നെ മോള് എന്നാണ്ണോ ഞങ്ങക്ക് കൊറച്ച് നാള് കഴിഞ്ഞാ മോൾ ആയേ പിന്നെ അവളുടെ കാര്യങ്ങളൊക്ക നോക്കി പിന്നെ അങ്ങനെ പോയില്ല
ആഹ് ആഹ് ആഹ് ഒരാളെ ഒള്ളോ
ആഹ് ഒരാളെ ഒള്ളൂ
ആഹ് അഹ് ആഹ്
അവിടെം അവിടേം ഒരാളേ ഒള്ളോ അതോ
ആഹ് ഒരാളേ ഒള്ളു
ആഹ് ആഹ് ആഹ് ആഹ് മോള് രാവിലെ പ്ലെ സ്കൂള് സ്‌കൂള് പോയി കഴിഞ്ഞാ പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനെ കൃഷി അങ്ങനെ വല്ലോം ഒണ്ടോ മിറ്റോക്കെ അങ്ങനെ
ഇല്ല നമ്മുടെന്ന് പറഞ്ഞാ ആ ഇവിടെ റെസിഡൻഷ്യൽ ഏരിയല്ലേ നമ്മള് ഇങ്ങോട്ട് വരുമ്പളക്കേ
ആഹ്
ആഹ് ആ കൃഷി ചെയ്യാനുള്ള ഒന്നുമില്ല ഞാനപ്പ ഈയിടക്ക് ഇങ്ങനെ ചുമ്മാര് ന്ന് ആലോചിച്ചപ്പോ ഒന്ന് ചെയ്ത് നോക്കിയാലൊന്നക്കെ എന്ന് അലോയിച്ച് അ ഗാർഡനി പോയ് ഇത് മണ്ണൊക്കെ മേടിച്ചോണ്ട് വന്ന് നോക്കിയേ പക്ഷെ നമ്മളെ നാട്ടിലെ പോലെ സോഫ്റ്റ് മണ്ണല്ലേ ഇത് ഭയങ്കര കട്ടിയാ അപ്പൊ ഇങ്ങനെ വേരിന് പിടിക്കാനൊക്ക ഭയങ്കര പാടാ ഞങ്ങള് ഞാൻ കൊറേ തവണയൊക്കെ നോക്കി പച്ചക്കറിയൊക്കെ അഴുകിയതൊക്കെ ഇട്ടക്ക നോക്കി അങ്ങനെ കേട്ടിട്ടൊന്നും റെഡി ആവുന്നില്ല പിന്നെ അത് കരിഞ്ഞ് പോയ്
ആഹ് അവടെ പൊതുവെയിലു ആന് തോന്നുല്ലേ ഇവിടെ നമ്മുടെ ഇവിട്
വെയ്ലാ ആഹ് വെയിലുവാണ് അതുപോലെ അയിന് നിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ നോക്കിയപ്പോ വീട് ഇഹ് അതായത് ഈ മുറ്റത്തൊക്കെ കൊറേക്കെ കിളിർത്ത് അങ്ങ് നിക്കുന്നൊണ്ട് പക്ഷെ പക്ഷെ നമ്മള് ഇട്ടാലൊന്നും കിള്ക്കേല റോഡ് സൈഡിലക്കെ മ് റ്റത്ത് മൊത്തോം ടൈലും, മാർബിളും ഒക്കെ ഇട്ടേക്കുവല്ലേ
ആഹ് ആഹ് ചെടികളും അങ്ങനെ ഒന്നും വെക്കാൻ പറ്റത്തില്ലേ അപ്പൊ
ഇല്ല ഇല്ല നോക്കിയാര്ന്നേ അതുപോലെ നല്ല മണ്ണ് വേ നോക്കി മേടിക്കണം
ആഹ് മണ്ണ് നല്ല ഇത് കിട്ട്
ഉം ഉം അല്ലാത്ത മണ്ണ് ചെ ഏഹ് ചുമ്മാ ഈ കളിമണ്ണ് പോലത്തെയൊക്കെ ഒരു മാതിരി പൂരി മണ്ണ്ന്നൊക്കെ
ആഹ് അല്ലേലും നമ്മടെ കേരളത്തിലെ മണ്ണ് പോലെ നല്ല മണ്ണ് എങ്ങും ഇല്ലല്ലോ ഇവിടെയല്ലേ കൂടുതൽ ആഹ് ഇവിട പിന്നെ ഇപ്പ ആർക്കും കൃഷി ചെയ്യാനും പറ്റത്തില്ല പന്നിയും അതും ഇതും എല്ലാം എറങ്ങിയേക്കുവല്ലേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ ഇവിടെ റബ്ബർ തോട്ടവാ നമ്മുക്ക് ഇവിടെ ഒന്നും ചെ പറ്റത്തില്ല ആഹ് അതു കൊണ്ട് നമ്മളിങ്ങനെ പാട്ടം കൊടുത്തേക്കുവാ കൈത
കൈത ആഹ് ആഹ് ആഹ് അതെല്ലാ സീസണിലും ഒണ്ടാവോ ഈ കൈത
ഏ ഇതിപ്പം പാട്ട് ട്ടം കൊടുത്ത് നമ്മക്ക് എങ്ങനെ ഇതിന്റെ പ്പൊതൊന്നും അറിയത്തില്ല ഇപ്പ നമ്മള് പുതുതായിട്ട് കൊടുത്തേക്കുന്നേ ഒള്ളൂ
ആഹ് ആ ആ ആ
പിന്നെ നമ്മള് റബ്ബറിന്റെ തൈ എടുത്ത് കൊടുക്കുമ്പോ അവരത് വെച്ചൊക്ക തരുവാ ചെയ്യുന്നെ
ആഹ് ഉം ഉം
നമ്മക്കും കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയത്തില്ല നമ്മളിപ്പം കൊടുത്തതേ ഒള്ളു
അതൊരു കണക്കിന് നല്ലതല്ലേ നമ്മള് വെറുതെ
ആ അതെ പിന്നെ വെറുതെ അല്ല നമ്മക്ക് കാടല്ലേ നമ്മൾ അത് തന്നെ ഇത് ചെയ്യണെങ്കിൽ ഒരാളെ വിളിച്ചല്ലേ ചെ യ്യിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഒന്നാമത് നമ്മുടെ നാട്ടിലെങ്ങും ഇങ്ങനെ അല്ലത്ള്ള കൂലിപ്പണിക്കാർ ജോലി ക്കാരൊന്നും ഇല്ലല്ലോ എല്ലാം വെളിയും നല്ലേ ഉള്ളൂ അല്ല നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നന്ന് അങ്ങനെ ഒരു ആൾക്കാരേ കുറവ പിന്നെ ഉള്ളവർക്ക് അതുപോലെ പൈസ സയും ഫുഡും എല്ലാം നമ്മള് കൊടുത്ത നിർത്തിെങ്കില് ആഹ് പറ്റത്തുള്ളൂ പഴയ ആ റേറ്റ് അല്ലല്ലോ ഇല്ല നമുക്ക് ന്നും അതുമല്ല നമ്മൾഈ പന്നിയൊക്കെ ആത നമ്മള് എന്ത് വെച്ചാലുവേ ഇപ്പൊ ഇച്ചിരി കപ്പയോ അല്ല അങ്ങനെയുള്ള ഒ ഒരു ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലോ ചേന അങ്ങനെ ഒരു സാധനവും വെക്കാൻ പറ്റത്തില്ല എല്ലാം മാന്തിക ഉണ്ട് അങ്ങളും കുത്തി അത് കളയും നമ്മൾ ആദായം എടുക്കാ ചെല്ലുമോഴത്തേക്ക് അവിടെ ഒന്നും കാണത്തില്ല
ആ വീടിനടുത്തൊക്കെ ആയിട്ടാണോ അപ്പൊ പറമ്പ്
ആ അതെ അതെ വീടിന് തൊട്ട ടുത്താ നമുക്ക് വീട്ടിന അങ്ങോട്ട് ശല്യമ ഇല്ല നമ്മള ഇങ്ങനെ മതിലൊക്കെ കിട്ടിയേക്ക അങ്ങനെ വലിയ പ്രശ്നവ ഇല്ല പക്ഷെ തോട്ടത്തികത്ത് ഇതാ ഇങ്ങനെ നമുക്ക് അവിടെയല്ലാംല്ലാം കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ
ആ ആ അപ്പം ഇതിനെ പിടിക്കാൻ വല്ല എന്തെങ്കിലും ഇ ചെയ്യുവോ
ഓ നമ്മുടെ ഇവിടെ അങ്ങനെ ഒന്നാമ കാര്യം ഇപ്പം പിടിച്ചുകൂടാന്ന് പറഞ്ഞോണ്ട് ഭയങ്കര നിയമോ ല്ല നമുക്ക് പേടിയുവാ എന്തേലും ആയി പോയിട്ടേ ഫുണ്ട് ഇഷ്ടംപോലെ നമ്മുടെ രാത്രിയിലൊക്കെ കാണുന്നുണ്ട് നമുക്ക് വീട്ടിൽ നിന്നാ കാണാം നിങ്ങ വരുമ്പോളേ കൂട്ടത്തോട് അടെ വുന്ന നാലും അഞ്ചുണം അങ്ങനെ ഒന്നിച്ച് ഫാമിലി ആയിട്ട് ഇങ്ങനെ വരും നമുക്ക് പിന്നെ വീട്ടിൽ അങ്ങോട്ട് ശല്യം ഇല്ലാത്ത കൊണ്ട് നമുക്ക് പേടിക്കണ്ട എന്നാലും നമുക്ക് ഓരോന്നും നശിപ്പിക്കുമ്പോ നമുക്ക് ഇതല്ലേ
ഉം അപ്പൊ വീട്ടന്നൊക്കെ ചെറിയ ചച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടോ ചെറ വീട്ടിനത്ത്
ആ വീട്ട ഞാനിങ്ങനെ ഗ്രോ ബാകിന്റെകത്ത് ഇങ്ങനെ ഓരോന്ന്
ആ ഉം അത് നന്നായിട്ട് വളരുന്നുണ്ട്
ആ അത് വളരുന്നുണ്ട് നമ്മള് എല്ലാതും നമ്മളീഈ മുട്ട ത്തോടും നമ്മുടെ ത ഈ ഉള്ളിയുടെൊക്കെ വേസ്റ്റ് അതെല്ലാം കൊണ്ടിട്ടേ പിന്നെ കഞ്ഞിവെള്ളൊക്കെ ച്ച് ഞാൻ കൊണ്ടഴിക്കും ഒരു ദിവസം ഇരിക്കുന്ന അത് നല്ല ഇതാ കേട്ടോ അവിടെേയും വേണോന്ന് പരീക്ഷിച്ചോ കഞ്ഞിവെള്ളമേ നമുക്ക് നമ്മുടെ കഞ്ഞി മ കഞ്ഞി ഊറ്റുന്ന വെള്ളമേ അത് രണ്ടു ദിവസം ഇരുന്നിട്ട് അതൊന്നും പുളിക്കത്തില്ലേ അപ്പൊ അതിന്റെ കൂടെത്തി അതിന്റെ ഇരട്ടി വെള്ളവും കൂടി ഒഴിച്ച് ഇതിന്റെകത്തോട്ട് ഒഴിച്ചിട്ട് ഇതി ചോട്ട് ഒഴിച്ചാൽ നല്ല കിള്ത്ത് വരും കരിയാപ്പലും അങ്ങനെയൊക്കെ അങ്ങനെയുള്ള സാധാനങ്ങളല്ലാം നല്ല ആ അവിടെ പിടിക്കുന്നില്ലെങ്കി അങ്ങനെ ഒന്ന് നോക്കണം അങ്ങനെ അതൊഴിച്ചാ ഒരുമാതിപ്പെട്ട എല്ലാം ഒരു ഇതായി വരും
വ രുവല്ലേ ഞാൻ ചുമ്മ കവർണത്താണ ചെയ്തതെ ഗ്രോബായി ഒന്നും മേടിച്ചില്ല ഞാനൊന്ന് പരീക്ഷിച്ചിട്ട് ബാക്കി ചെയ്യാലോന്നോഓർത്തിരുന്ന യം അനൊന്നു വേറൊരു ഗാർഡനിൽ നിന്ന് നല്ല മണ്ണൊക്കെ മേടിച്ചിട്ടേ അല്ലെങ്കില് ഗാർഡനിൽ പോയി പറഞ്ഞാണെേലും പച്ചക്കറെ ഒരു അല്ലെങ്കിൽ ഇത് തരാൻ പറഞ്ഞ അവര് ആ ഒരു ഇതവിടെ തരുല്ലോ
ആഹ ആഹ് ആഹ്
പോയി മേടിച്ച്
അത്യാവശ്യമുള്ളള്ള സാഹചയങ്ങളൾൊക്കെ അല്ല ഒത്തിരിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്നൊന്നും ഒരു ക കറിവ ആണെങ്കും ഒന്ന് എടുണെങ്ക നുക്ക് നമ്മുടെ വീ ട്ട നമ്മുടെ ഇവിടെന്ന് തന്നെയവുമ്പളെ നമുക്ക് ഓടിച്ചെടുക്കാലോ
ഇവിടെ ഒരു കെട്ട ഇങ്ങനെ അഞ്ച രൂപ ആട്ട് അങ്ങനെ കേൾക്കുന്നു
ആഹ ആ
ആഹ്
അല്ല അത് മുഴുവനേ വെഷവുംവാന്നാ പറയഞ്ഞ ഈ കാര്യ പ്പലിക്കാത്തൊക്കെ ഇവര് ഓരോന്നൊെ പ്രാണികളൊക്കെ കേയറാതിരിക്കാനേ ഓരോന്ന് അടിച്ചു നമ്മള് പിന്നെ ഇത് നമ്മള് പിള്ളേർക്കും എല്ലാം നമ്മൾ അതെല്ലാം കൊടുക്കുന്ന ആഹ നമ്മുക്ക് പിന്നെ നാട്ടിലൊക്കെയ ആണ പിന്നെ എല്ലാ വീടുകളിലും ഉണ്ട്
അതെ അതെ ആ നമ്മുടെ അങ്ങോട്ട് വേണെലും അതെണ്ട് എവിടെ മൂന്ന് സൈഡൊക്കെയാ കറിവേപ്പില എവിടെന്ന് ഇറങ്ങിയാലും
ആഹ അത എല്ലാ വീടുകളിലും ഉണ്ടല്ലോ ഒരെണ്ണമെങ്കിലും ഇല്ലാതെ ആരും ഇത് ചെയ്യത്തില്ലല്ലോ പിന്നെപ്പോ വെളയിലോട്ടൊക്കെ പോയി താമസിക്കുന്നത് ആഹ ശരിയെന്ന
ആഹ ശെരി